ഓഹ്
എന്തല്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട് എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം പിനെന്താ മായൊക്കെണ്ടോ അങ്ങട്ട്?
ആഹ് മയ ഇണ്ട് നേരം വെളുത്തേക്ക് ഒരു മഴയായ് സ്കൂൾക്ക് കുട്ടികൾകൊക്കെ പോകാൻ മടിയേക്കാരം നേിച്ചുമ്പോത്തിന്
ആഹ് അതാണ് പിന്നെ ഇത് ആണെങ്കിൽ അലക്കിട്ടാണെങ്കിൽ ഉണങ്ങാനും ബുദ്ധിമുട്ട് എന്റെമ്മോ എന്തൊരു ബുദ്ധി - ബുദ്ധിമുട്ടാണ് അങ്ങനെ വെച്ചാല് നമ്മള് മെനിയാന്ന് നല്ല വെയിയിലർച്ചീനു അപ്പൊ ഞങ്ങള് ഇവിടെ ഇല്ലേയ്നു ആഹ് ആഹ് നല്ല വെയ്ല് അന്ന് മോൻക്ക് മോൻ വന്നേരോ ഓനെയും കൊണ്ട് പോയിനോന പിന്നെ മുടി തൊയ്ഞ്ഞിട്ട് മുടി തൊയ്ച്ചില് വന്നിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൊണ്ടു കാണിക്കാനും പിന്നെ തി വരേണ്ടി വരുല്ലോ ലീവ് ആക്കി വരേണ്ടി വരല്ലോ അപ്പൊ നമ്മള് പോയി കാണിച്ച് ആല്ല അതുകൊണ്ട് കാര്യല്ല ചില സമയത്ത് ഉണ്ടാവും
മോനാണോ മുടികൊഴിച്ചില് ആഹ് ഞങ്ങളവിടെ എല്ലാർക്കും ഉണ്ട് ഇങ്ങട്ട് എന്ത് നിങ്ങൾ എന്തിനാണ് കാണിച്ചേ ആയുർവേദോ
അല്ല പിന്നെ ഇംഗ്ലീഷ് തന്നെ ഒരു പിന്നെ എന്താണ് തൊലിന്റെ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അപ്പൊ അ അവിടെ പോയിട്ട് റ്റ് നല്ല മരുന്ന് അവിടുന്ന് കിട്ടുക
ആ ആഹ് ഇങ്ങള് ആദ്യ മായിട്ട് കാണിച്ചാ
അല്ല ഞാനീ എന്റെ മുന്നേ എനിക്ക് മുടിത്ഴിഞ്ഞിട കാണിച്ച യ്നു ആ പ്പൈ കാണിച്ചോ എന്നിക്ക് ജാറ് മുടി ഒഴിഞ്ഞ തൊഴിഞ്ഞട്ട് എന്താണ് എന്തോ മല്ല വേറെ എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി ഒരാഴ്ച്ചിട്ടയ്ക്ക് ഭയങ്കര ബേജാറായിനോ അങ്ങനെ പിന്നെ അവിടെ പോയി കാണിച്ച് അങ്ങനെ ടെസ് ത്തിന് വേണ്ടിയിട്ട് ഇതില്ലേ വിറ്റാമിൻ ഡി ഇല്ലേ അതിൻ്റെ- കുറവ് ഉണ്ടായിട്ടാണ് പിന്നെ മുടി തെഴിഞ്ഞ അല്ലെ ആ അങ്ങനൊ കുറെ ടെസ്റ്റ് ഇതൊക്കെ ചെയ്ത് ചെയ്ത നമ്മള് പൊറത്ത് പുറത്തു നിന്ന് ചെയ്ത് അവിടെ നിന്ന് എല്ലാ ടെസ്റ്റ് ഒന്നും അവിടെ ഇല്ല അങ്ങനെ പിന്നെ ഇവിടൊന്നു കാണിച്ചപ്പോൾ അങ്ങോട്ട് കുറേ കുറച്ച് അങ്ങ് പോവാണ്ട് കാണിക്കാന് അപ്പൊ പിന്നെ നമ്മള ഇവിടെ അടുത്ത് തന്നെുള്ള- ഒരു ഡോക്റ് ഉണ്ട് നല്ല ഡോക്ടാ പക്ഷെ ഭയങ്കര തിരക്കായിക്കും അവിടാ അങ്ങനെ അവിടെ കാണിച്ചപ്പോ- മരുന്ന്ന്ന് സ്പ്രേ ചെയ്യാനൊരു മരുന്ന് നന്ന് പിന്നെ ഉളു - കഴിക്കാനും മരുന്ന് തന്ന് അങ്ങനെല്ലാം കൂടി ഇങ്ങനെ വന്ന് ആ പ്പെ പിന്നെ ഹെൽമറ്റ് ഇടു ഹെൽമെറ്റ് ഇടുന്നേരോ വണ്ടിമെ പോകുമ്പേ ഹെൽമെറ്റ് ഇടുന്ന സമയത്ത് അതുകൊണ്ട് അതിക്ക് തീരേ പറ്റുന്നില്ല ഹെൽമെറ്റ് ഇടുന്നത്
ആ ആ അതിട്ടൊണ്ട അതിട്ടൊണ്ടാണോ മുടി കൊഴിയുന്നോ
ആഹ് ആഹ് അത്ട്ടൊണ്ടാണ് എന്ത് തോന്നിയെങ്കി ഞാന് കൊറെേ ഒരു എന്താണ് ഞാന് അല്ല എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകാനുണ്ടാവല്ലോ ആഹ് ആഹ് അങ്ങനെ പോകുമ്പോൾ ഒക്കെ അങ്ങനെ പിന്നെ എന്തെങ്കിലും ങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ആവശ്യ ഉണ്ടാകും പോവാന് ചെലെ ദിവസ- ക്കെപുരേൽ നിന്നോലുള്ളൂ എന്തെങ്കിലും കാര്യത്തി- ത്തിനായിട്ട് പോകണം അല്ലെങ്കിൽ അങ്ങ് പോകും ഉമ്മന്റെ അടുത്ത് പോകും അങ്ങനെ അല്ലെങ്കിൽ വേറെട്ടെ മക്കളെ സ്കൂളൊക്കെ
കാക്കന്റെപ്പ് രേലേക്കാ പോവാ
അൽ അല്ല ഞാൻ തന്നെ പോവും
മറ്റേ സ്കൂട്ടി ഓട്ടാൻ അറിയും
ഓ... സ്കൂട്ടി ഓട്ടോ ആഹ് ആഹ് വണ്ടിയ എടുത്തു പോവും ആ ഒരു എൻഞ്ച- തേ കൊല്ലായി ഓ കാറും ഓട്ടോ
ഏഹ് കാറ് കാറ് ഓട്ടി പോവലുണ്ടോ ന്നട്ട്
ഓ മോളെപ്പോ നാഥാപുരത്തത്തെ അവിടെ കോളേജ് കൊണ്ടയി ഞാൻ കൊണ്ടുയി ആക്കിയതാ
അടിപൊളി
ഉം കൊറ ലോങ് കൊറെ ഓടാനുണ്ട് കുറേച്ചാല് മൂന്ന് മണിക്കൂർ അന്നെ എണ്ട് യാത്ര
ആഹ് ആഹ് അപ്പ നല്ല എന്താണ് എക്സ്പീരിയൻസ് ണ്ടാവും പോയി പോയി ആഹ് എട്ട് കൊല്ല ആയില്ലേ പഠിച്ചിട്ട്
പഠിച്ച വണ്ടി സൈക്കിള് പഠിച്ചിട്ട് എട്ട് കൊല്ലായി അ കാറ് പഠിച്ചിട്ട് ക്ക് നാലഞ്ച് കൊല്ലായി
നാലഞ്ച് കൊല്ലല്ലേ ഓ അപ്പ ഇന നിങ്ങളാ ആവശ്യത്തിന് ഒക്കെ ങ്ങക്ക്ന്നെ പോവല്ലോ ബസ്സ ഒന്നും കേറി പോണ്ടല്ലോ ഒരാളെ കാത്ത് ഇക്കൊന്നും വേണ്ട
ബസ്സിന് കയറിപ്പോയിക്ക ആണെങ്കിലുണ്ടോ തം മെനക്കേട് അല്ലേ അമ്മള് ഒപ്പം കൊറച്ച് ഒരു ദൂരം ഞമ്മള് യാത്ര ചെയ്യുക ആണെങ്കില് പിന്നെ എത്ര സ- തന്നെമ്മ ഇവുടുന്ന് അങ്ങാടിക്ക് പോണ് അങ്ങാടിന്ന് ബസിന് കാതിക്കിന്ന് തിന്നേ അവ ഇവിടന്ന് മാ പോയിട്ട് മാറി കേറ്ന്ന്
അങ്ങനത്തെ ആവശ്യം ഒന്നും ഇല്ല അഅ അവനേന് പഠിച്ച കുപ്പാണ്
എത്രോ സമയം തന്നെ മക്ക് ലാഭിക്കാം അങ്ങനെ പഠിച്ച് കഴിഞ്ഞാല് എങ്ങി ഓട്ടെന വണ്ടി
ഏഹ്
ഇല്ല അല്ലേ
മുമോട്ടിരുന്നു ന്നല്ലേ അറിഞ്ഞെ എങ്ങനെ ഇല്ലല്ല ഇല്ലല്ലായിരി ക്ക് പേടിയാ ഞാന് നീളല്ലേ ച് കാല് താനേരിക്കെത്തൂല അല്ല പിന്നെനീളല്ലപ്പപിന്നെ സ്കൂ തി പോലക്കെ എവിടുന്നേലും കാലത്തണ്ടന്ന് വെന്ന ച്ചു ന്നെത്തൂലല്ലോ ചതൊക്കെ പേടി ഉം വിന്ന രണ്ട് കുട്ടിആള്ണ്ട് ഓല് എപ്പ സമ്മയിച്ചൂല്ല അപ്പ ആണോ അപ്പ അങ്ങനെ സമ്മയിക്കൂല്ല ആഹ് പേടിയാണ് എന്റെ കുട്ടികളെ കൊല്ലും പറയും അങ്ങനെ ഒക്കെ പറയും
ആഹ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാ പിന്നെ അമക്ക് ഒരു സുഖാണ് അമ്മള് ഇനി ഓട്ടോ വിളിച്ചും പോണ്ടി വരുല്ല അമ്മള ആവശ്യത്തിന് നമ്മള് എന്നെ ഓട്ടോ വിളിക്കയാണെങ്കി എങ്കില് അമ്മള് ഓട്ടോക്ക് വെയിറ്റ്യ്യണോ അല്ലെങ്കി അമ്മള് മാറ്റിങ്ങാനോ കൊറെ നേരം ഒട്ടോനെ വിളിച്ച് കാത്ത് ഇക്കണം അങ്ങനത്തെ ഒര അവസ്ഥ ആണല്ലോ എതാമക്ക് മാറ്റി അന്നപ്പ അങ്ങ് ഇറങ്ങ കൊറെ സമയോം ലാഭിക്കാം പിന്നെ നമക്ക് വേണ്ടിടത്തി്ന് പൈസയ ലാഭി
ആഹ് അത് ശരിയ മറ്റേ ഓലെ കൂലി ഒടുക്കണ്ടേ
ആഹ് അതെ ആ പൈസ ഉണ്ടെങ്കി പെട്രോൾ അടിച്ചാൽ രണ്ട് അറിയാം എവിടെ പോയിര
അവിടെ പോയി അത് എന്നെ അങ്ങനെ എന്ന മുടി കൊയ്യില് നിങ്ങളത് സുഖയോ
ആഹ് ന്നിട്ട് ന്റെ ആഹ് ന്റെ നല്ല മാറ്റ ണ്ടായിനു അപ്പൊ പിന്ന വിറ്റാമിൻ ഡീന്റെ കൊറവ് ആയത് കൊണ്ട് അയ്യിന്റെ മരുന്ന് അന്ന് ആഹ്
ആഹ് മോന് ഇന്നട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തോ
ഇല്ല ഇല്ല ടെസ്റ്റിന് ഒന്നും പറഞ്ഞില്ല ഓന് പിന്നെ അ ആഹ് മ്മ ഒ ഒര് എന്താണ് ക്രീം ഒടുത്ത്
ക്രീം തലെ തെക്കാലോ
തലയെ തേക്കാൻ ഒരു ക്രീമണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തലോട്ടിലോഒക്കെ ങ്ങന
ആഹ്
ആഹ അങ്ങനെ നല്ലോണ്ണ മൂന്ന് നേരം
ആഹ് ആഹ് ആഹ് അങ്ങനെ മോക്കോ മോക്ക് മടിക്ക് വെച്ചിട്ടുണ്ടോ
ഇല്ല ഇല്ല മോക്ക് അങ്ങനത്തെ പ്രശ്നോ ഒന്നും ഇല്ല
ഉ ഇവിടെ എനിക്ക് കൊയ്യി ഇണ്ട് ഇപ്പ എന്റെ രണ്ട വയസ്സായ കുട്ടിയുണ്ട് ഈ കുട്ടിന്റെ കാണാൻ സ ഇപ്പൊ കലക്കേ തൂക്കി ഇടുമ്പ അപ്പൊ കാണാ കയ്യിന് ഒക്കെ മുടി എല്ലാർക്കു ഒണ്ട് ഇവിടെ എല്ലാർക്കും ഒണ്ട് താരൻ ഉണ്ടേ
ആഹ് അത് ഒന്ന് കാണിച്ചുടെ അയ്യിന് തൊലിന്റെ ഡോ
കാണിച്ചുടേ ഞങ്ങള് ഇംഗ്ലീഷ് മരുന്ന് നോക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ആയുർവേദ കൂടെ
ആഹ്
തന്നെ കുറച്ചായിട്ട് ഒരു ബസ് കേറിയ മതി അവിടെ ആയുർവേദം ഉണ്ട് അവിടെ പോയി കാണിച്ചു അതിന്റെ മുന്നൊക്കെ ഹോമിയയാണ് അതും അടത്തുതന്നെണ്ട് അടുത്തുണ്ട് അപ്പൊ പിന്നെ
അത് അയ്യിന് അത് പിടിക്കാൻ പണിയല്ലേ ഹോമിയോ കൊറച്ച് കഴിയൂല്ലേ പിടിക്കാന് മരുന്ന്
ഓ ടൈം എടുക്കും പക്ഷെ അവിടുന്ന് രണ്ടായിട്ടാന്നെ ഒരു കുപ്പിയില് എണ്ണ അത് തേച്ചാൽ കുറച്ചൊക്കെ കൊറഞ്ഞുവരും
ആഹ് ആഹ്
പെട്ടെന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് ചെയ്താല് കൊയിഞ്ഞ് കൊയിഞ്ഞ്
ആഹ്
പിന്നെ ഉണ്ടല്ലോ ഓരോന്ന് കാണലാ ഹയർലക്ക് മറ്റേത് എന്താണ്ടൊക്കെ ഇൻസ് റ്റയിലൊക്കെ കാണാം അ ആപ്പിളാര് അത് വാങ്ങി തേച്ചോണ്ടിരുന്നിട്ട് അത് വാങ്ങിരുന്നു മൂപ്പരുത് കഴിഞ്ഞട്ട് അപ്പൊ എന്നിട്ടത് തേ ച്ചിരുന്നു അങ്ങോട്ട് പോയപ്പോ കൊണ്ടോയി ചെയ്തിരുന്നു അപ്പൊ അത് തേക്കാൻ കൊണ്ട് ഇവർക്ക് കുറച്ച് സുഖം ഉണ്ടായിരുന്നു ഒന്ന് ഇവിടേം വെച്ചിരുന്നു എന്നോട് തേക്കാൻ പറഞ്ഞ് ഞാനും തേച്ചൊക്കെ ചെയ്തിരുന്നു കൊറവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റാണ് മുന്നൂറ് നാന്നൂറൊക്കെ ഉണ്ട് കുട്ടിക്ക് പിന്നെ ചെറുതിന് ഞാൻ ചെമ്പരത്തി ആദിയേ തേക്കുനതേ ആ ചെമ്പരത്തി ആദി ഇപ്പം ഞാൻ എന്നിട്ട് ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു കുറച്ചു കാലം നിർത്തി തളി കാരണം അത് നല്ല തണുപ്പാണ് കഫക്കെട്ട് കാണുന്നു പറഞ്ഞ് തലയ്ക്ക് നല്ല തണുപ്പും പൊറത്ത് നല്ല തണുപ്പാണ് മയയും കൂടി ആവുമ്പഴേ എന്നിട്ടിപ്പ ആ ഡോക്ടർ വേറൊരു എണ്ണ തന്നു ആ എണ്ണക്ക് ഞമ്മളെ ആവണക്കെണ്ണയില്ലേ അത് പൊറത്തുന്ന് വാങ്ങി ക്കണ്ട് സാദാ പ്ലെയിൻ ആവിണക്കെണ്ണ വാങ്ങിക്കാണ്ട് അത് രണ്ടും പകുതിയും പകുതിയും ആക്കി തേച്ചുകൊണ്ട് കുളിപ്പിച്ചാനതുകൊണ്ട് കുറച്ചായിട്ട് ഇപ്പൊ അങ്ങനെയാണ് ചെമ്പരത്തി അതാണ് നിർത്തി വെച്ചേക്കുന്നത് അത് തണുപ്പാണെന്നു പറഞ്ഞപ്പോ
ഉം ഉം അത് നല്ലാണല്ലോ പിന്നേ വച്ചാല് കഫക്കെട്ടുള്ള മക്കൾക്കൊക്കെയാണെങ്കിൽ പ്രശ്നമാണ്
ഇവളേ ഇവള മൂടി വ വല്ലാതെ ഉള്ളില്ല ഉള്ള് കൊറവാ അവക്ക് പിന്നെ ഉള്ളത് ചെമ്പൻമുടി ചെമ്പൻ മുടിയാണ് കളറില്ല കറുപ്പ് പിന്നെ ബാ ക്കില് എന്താന്നാവോ ചുരുണ്ട് കെടക്കും മുടി ചുരുണ്ട് കൊണ്ട് നമ്മളെ
അതേ മാതിരി കാച്ചി എണ്ണ ഒന്ന് തേച്ചിട്ട് അങ്ങനെ പിന്നെ നല്ല മസാജ് ചെയ്തിട്ടേ
ആ ചെമ്പരത്തി ആതി അങ്ങനെയാണല്ലോ എന്റെ അമ്മോന്റെ കുട്ടി കുഞ്ഞാമാന്റെ കുട്ടി ട്ടിക്ക് അങ്ങനെ തേച്ച്
ആ ആ
ഉം ഉം അപ്പൊ അങ്ങനെ തേക്കല് തുടങ്ങിയായിരുന്നു അതിലാണ് ഇപ്പൊ പിന്നെ മുടി കൊഴിച്ചില് തുടങ്ങിയപ്പോ കാണിച്ചാൻ പോയത് ഇപ്പൊ പിന്നെ അത് തേച്ചോണ്ടിരിക്കണ്ട്
ആ അങ്ങനെ ചെയ്താൽ മതിയാകും കൊറച്ചൊരു സ്ഥിരായിട്ട് അങ്ങനെ ഒരു രണ്ടു മാസം ഒക്കെ അടു പ്പിച്ച് അങ്ങനെ ചെയ്തിക്കാണെങ്കിൽ തന്നെ മാറ്റം വരും
ആ അതാണ് നമ്മൾ സ്ഥിരായിട്ട് ചെയ്യണം എന്താവുമ്പോൾ അതാ ഉള്ളത് ഇതിപ്പോ അങ്ങനെ നമ്മള പണീന്റെടേൽകൂടെ ചെലപ്പോ ഓള് ഓക്ക് പനിയുണ്ടായിട്ട് അന്ന് നിർത്തി വച്ചു
ആ ആ പിന്നെ ഞാന് ഇവിടെ പിന്നെ മോക്ക് ഞാനിത അങ്ങനെ തെ ഇതാക്കിയപ്പോ നീരർത്തുങ്ങാനോ എണ്ണ അതില് എന്തൊക്കോ എന്താണ് കഞ്ഞുണ്ണിന്ന് സാനല്ലേ അത് നല്ലെ ആണല്ലോ ആ ആ സാധനം അതും തുളസി ചെമ്പരുത്തി പിന്നെ കറിവേപ്പില പിന്നെ ചെറിയുള്ളി ഉലുവ കരിഞ്ചീരകം ഇത്രയും സാധനം ഇിട്ടുങ്ങാനു ആ് നീരർത്തുങ്ങാനും പിന്നെ എന്താണ് ഒന്നും ആ ഉല്ല വൊളിച്ചെണ്ണ ഒരു കൊല്ലം വരെ നിന്നിക്ക് ഞാൻ ആക്കിയ വച്ച് ഞാന് എന്താക്കി അറിയോ തേങ്ങ വല്ലണം ഞാൻ ഒരു ലിറ്ററാണ് കാച്ചിയത് ഒരു ലിറ്റർ കാച്ചിയാ കൊറ ച്ച് ഞാൻ വേറൊരു കുപ്പിയില് ആക്കിച്ചാ കേടായില്ലാന്ന് പറിയ പിന്നെ ബാക്കി ഉണ്ടായിനു അപ്പൊ ഒന്നും ആയി ട്ടില്ല നമ്മള് അത്രയും ഫ്രഷായിക്കേണ്ട സാനമ്മള് ഇവിടുത്തോടു തന്നെ ഉണ്ടായ സാധനം എടു ത്ത്ങ്ങനെ നല്ലവണം കെഴികീട്ട് നല്ലവണം ഒണക്കി ഒണക്കിച്ചാൽ നമ്മള് വെള്ളം പോക്കിട്ട് വെള്ളം പോക്കിങ്ങാനോ നല്ലോണം വെള്ളം കൂട്ടാണ്ട് ഒതുക്കിയെടു ത്തങ്ങാനും പീനിട്ട് അങ്ങനെ എണ്ണൽതാക്കി അങ്ങനെ ആ ആ ആക്കിയപ്പൊ ഒന്നും ആയിട്ടില്ല ഒരു നമ്മള് ഉണ്ടാവില്ലെ എണ്ണ കുറേ വെച്ചിക്കാണെങ്കിലൊരു കാറല് വെരല് അതൊന്നൂല്ല ഉം നല്ല ഒരു പിന്നെ എന്താ പിന്നെ മുടിക്കൊക്കെ ഒരു നല്ലൊരു മയണ്ടാവും
ആ ആ
ഉം അങ്ങനാക്കി ആഹ അങ്ങനെ പിന്നാണ് കഫ കെട്ടിനങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിലോ അതും മാറിക്കിട്ടും ഉ ആ അതൊന്നുംണ്ടാവില്ല ഈ കഞ്ഞുണ്ണി നല്ല സാനാ ഓരോരുത്തരു ഗൾഫിലൊക്കെ പോണെ ഇവിടെ പറമ്പില് കുറേണ്ടാ യിണൊ ഉ ഗൾഫിലൊക്കെ പോകുമ്പോ അങ്ങനെ നീരർത്തങ്ങാനും കൊണ്ടുപോലുണ്ടല്ലോ അപ്പൊ അത് നല്ല തലവേദനക്കൊക്കെ നല്ലതാണ് ഞങ്ങള് ആദ്യമൊക്കെ ഞങ്ങള് വയലില് പോയിട്ട് പറച്ചൊണ്ടോരലേനു പിന്നെ ഇവിടെ താനേ പറ ഇമ്മടെ ബേക്കിലെ പറമ്പിൽ താനെ ഇണ്ടായേക്ക അങ്ങനെ ഇവിടെ അടു ത്തുള്ളോലൊക്കെ വന്ന് പറിക്കേനു
ഞനെ കുട്ടിക്ക് ചായ കൊടുക്കട്ടെട്ടോ കുട്ടി എണീറ്റു ഞാൻ ചായ കൊടുക്കട്ടെട്ടോ ആ ആയിക്കോട്ടെന്നാ ശരി
ആയിക്കോട്ടെ എന്നാ ശരി
ചായ്തരാ